ആ കേക്കാൻ പറ്റുന്നുണ്ടോ ആ ആ എന്തൊക്കെണ്ട് വിശേഷം സുഖാ യിട്ടിരിക്കണ്. അവിടെ ഇവിടെ എല്ലാർക്കും സുഖം ചായ കുടിച്ചിട്ടില്ല ഇന്ന് ചോറ് അപ്പൊ കൊറച്ച് വൈകി ഒരു മൂന്ന് മണിയായി ചോറ് കഴിച്ച ച്ചപ്പോ
ഏ നേരം വൈകിയോ
അത് കാരണം പിന്നെ ചായ കൊറച്ച് കഴിഞ്ഞി റ്റുള്ളു
ആ മക്കളൊക്കെ വന്നോ?
ആ ഇല്ല സ്കൂളി പോണ പിള്ളേരൊന്നും ഇല്ല ഒരു ള്ളു രണ്ടു വയസായിട്ടുള്ളൂ ആ അവിടെയോ എത്ര പിള്ളേരുണ്ട് മൂന്ന് പേരുണ്ടല്ലോ ആ ഒരാള്
പിന്നെ ഒരാൾ അംഗൻവാടിയിലാ പോവാ
ഇപ്പ മൂന്ന് വയസ്സായോ
ആ മൂന്ന് വയസ്സ് ഒരാൾ വന്നാണ് ആ രണ്ടാൾ വന്നാണ് അംഗൻവാടിയത്തോനും രണ്ടാമത്തോനും വന്ന് വലിയോന് വന്നില്ല
ഓ ഓ വൈഗോ
ഇല്ല അഞ്ചുമണി ആവാ അഞ്ചുമണി ആവാാന്
ത്ര എത്രല പഠിക്കണ
ഏഴില വലത് രണ്ടാമത്തോന് നാല്
ആ ഒരുപാട് പഠിക്കാനുണ്ട്ല്ലേ
ഓ പഠിക്കാൻിപ്പൊ സിലബസ ഒക്കെസ് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറല്ലേ അങ്ങനെ അപ്പൊ പിന്നെ പഠിക്കാൻന്നെ ഉള്ളു ഇപ്പൊ ഉം ഉം
പഠിക്ക ആ പഠിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പഈമൂന്നാമത്തെ ആള് ആൺകുട്ടിയണോ പെൺകുട്ടിയാണോ മൂന്ന് ആൺകുട്ടികള എങ്ങനെയ ആൺകുട്ടികളെ നോക് ബു പാടാണോ സം ഭയങ്കര
ആ പാടാണോ ചോദിച്ചാ ഭയങ്കര അടിയാണ്
ആ എനിക്ക് ഭയങ്കര കുറ കുറുമ്പല്ല ആ വാശി ഭയങ്കര
ആ വാശി വിലക്കൊക്കെ ചെറുതാന്ന് നല്ല ഉണ്ടായിന് ഉം ഉം ഇപ്പ ഇ വരെ അടിയോടാണ് അ ഒരു നേരം സ്കൂൾ ഒരുസം സ്കൂള ഇല്ലെങ്കിൽ പിന്നെ അടിയം മൂന്നാളൂടി ഉ
ആ അതന്നെ എടേല് ന്ന നമുക്ക കൊള്ളൂല
ആഹഅതാണ് ഞാൻ ഒഓലോടുങ്ങനെ തൊള്ളട്ട് തൊള്ളട്ട് ഞമ്മളെ കണ്ണേയാ അങ്ങട് പോവുന്നല്ലാതെ
അതന്നെ പറഞ്ഞു ചെ നേര അ നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും
ആഹ് അതന്നെ ഇല്ല കേകൂലാ
ആ അവർക്ക് ച അപ്പൊ ദേഷ്യം വരും അതെന്നെ അതാണ് എന്താ ചെയ്യ ഇപ്പത്തെ പിള്ളേരന്നൊന്നും ആ എല്ലാടത്തു എല്ലാരിങ്ങനൊക്കെ തന്നെ. അപ്പോർക്ക് ഭക്ഷണം കഴിക്കാനെന്തെങ്കിലൊക്കിണ്ടാ?
ഒരു പയമ്പൊരി കൊണ്ട്ന്ന്യാ വൈകുന്നേരത്തിന് ആഹ്
പാസ്
ആ എന്നെ റമ്പൂട്ടാണ്ടായിനി അപ്പ തൊലിക്കണേന്റെ ബഹളാണ് ഉം അ മ
കിണ്ടാവോ
ആ ഭക്ഷണം ണ്ടാക്കണംഞ്ഞി ന്ന് ഇന്ന് ഞാൻ എല്ലാ ഇണ്ടാക്കില്ലിന്നൽത്തെ കൊർച്ച് ചോറ് ബാ
ഇണ്ടായിര്ന്നു- ആഹ് ആഹ് ആഹ്, അപ്പാ പിള്ളേരൊക്കെ പോയോണ്ട് പിന്നെ ആഹ് ഉണ്ടായിരുന്നൂത്. ആഹ് ആഹ് ആഹ്, അപ്പീ രാത്രിത്തേക്ക് വെക്കണം. ഉം.
കറിണ്ട് ചിക്കൻ കറി അപ്പിഞ്ഞി ചപ്പാത്തിയോ എന്തെങ്കിലും ആക്കാ വിചാര്ചിണ്. ക്ക ഇഞ്ഞിപ്പ ചോറ്ണ്ടാക്ക്യയിക്കൊരു- പേരി വേറ കെങ്കിലൊക്കണ്ടാക്കണ്ടിരും അപ്പിന്നെ അയിനാട്ടി എളുപ്പം പിന്നെ ദോശെ, ആഹ് അതവ് മതി അങ്ങന പ്പം മതീ ജാരിച്ചിന്ന്.
ആഹ് അതെയതെയതെ. ഇസ് പിള്ളേര് തിന്നുവല്ലേ?
ആതിന്ന് ചപ്പാത്തിഷ്ട്ടാണ്. അങ്ങൻത്തൊക്കെ തിന്നൂ ചോറിനാട്ടിഷ്ടാ അങ്ങൻത്തൊക്കെ ചപ്പാത്തിയോ ദോശേ അങ്ങനൊക്കിണ്ടാക്കിയൊടുത്തതാഷ്, ആഹ്, ആർക്കും മാണ്ട മക്ക അതന്നെ പിന്നങ്ങനാണ്ട് തിന്ന, ആഹ് കൊഴപ്പില്ല അതെന്നെ.
രാവിലെക്കെപ്പം മ ബ്രേക്ക്ഫാസ്
ആ രാവിലെ ഞാണ്ടാക്കും ആ കൊർ ചകൈക്കും ചേലോല് കൈകാതോലു അങ്ങനൊക്കെയാണ്. ഓൽകിഷ്ടായാ കൈക്കും ഇഷ്ട്ടില്ലെങ്കില് പിന്നെ ഒന്നോ രണ്ടോക്കെ തിന്നു
ട്ട് വരുമ്പോ കഴിക്കുവായിരിക്കുവല്ലേ
അത് വെയ്ക്കൂല അങ്ങൻ വണ്ടാരം ഉം ഇഡിലൊക്കെയാണേ കയ്ക്കും ഇഡിലൊക്കെ ഇഷ്ടാണ് ആ
വെക് കറി ബേക്കറി പലഹാരം തന്നെ ഓ വേണം ചായക്ക് അങ്ങനെ അങ്ങനെ വേണോ എല്ലാം മേടിക്കാണോ അതോ ഇണ്ടാക്ക പോ വീട്ടലി
അല്ലാ കൊറെേ ക്കെ യാണ്ടാവും ക്കും ചെലേപ്പോ നമുക്കൊരു മടി വരുമ്പോ പിന്നെ വാങ്ങും ഉം എപ്പോഴും പിന്നങ്ങനെ ഉണ്ടാക്കാൻ കഴ പിന്നെ അമ്മക്കൊരു മൂട് വേണണ്ടാക്കണെങ്കില് ഉം ആ അതെന്നെ മറ്റേ തോ ഒരു ഹാലൊക്കെ ഉണ്ടാക്കിയാല് അതന്നെ ഉം
അപ്പോ
പിന്നെ ചെലർക്ക് ആ ഇല്ല ഞാനും മക്കളും ഹസ്ബൻഡ് തന്നെ ഒള ഞങ്ങള് വീട് എടുത്തതായോണ്ടേ ഉം അപ്പ പിന്നെ ആ അപ്പൊ പിന്നെ ആരും ഇണ്ടാവൂല അറ്റ് ആ അടുത്തൊക്കെ വീടോണ്ട് വീടുകളൊ ബന്ധുക്കളില്ല ഞങ്ങള് കുറച്ച് കൊറച്ച് ഇങ്ങോട്ട് ഉംസ്ഥലം എടുത്തത് കൊറച്ച് ആ തറവാട്ട്ന്ന് കൊറച്ച് അപ്പുറത്താണ് എല്ലാരും പറയും
ആ അല്ല തങ്ക ന്നാല്ലേ ങാ ങാ അതന്നെ അല്ലെങ്കിൽ പിന്നേം അത് തന്നെ എംപാടെ പാട്ടി ന വീണ്ടും
ആ അതന്നെ ആ നിങ്ങളെങ്ങനാ വീട്
ഉം ഇപ്പ ഞാൻ എന്റെ വീട്ടിലാന്ന് കണെ ആ ഭർത്താവു ഗൾഫ് ഫിലും പോയി പ്പ പ്പിവിടെ തന്നെ ആ ഇവിടിക്ക ഇല്ല ഞാന് പഠിച്ച് കഴിഞ്ഞിട്ട് ആ അതിന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന ട്രെയിനിങ് ഒക്കെ ചെയ്യണ സമയത്ത് പ്പ ഞാന് പ്രഗ്നന്റ് ആയതാണ് അപ്പൊ പിന്നെ പോവാനൊന്നും പറ്റിയില്ല പിന്ന ആ അതന്നെ ഇനിപ്പോ അവനൊന്ന് ആയിട്ട് കഴിഞ്ഞ് ഉം പോണം ന്ന് വിചാരിക്ക്ണ്
പിന്നെ സ്കൂളൊക്കെ പോലോട് ങ്ങിക്കെ ആ പോണം പ്പ ന്തെങ്കിലും ഒരു ജോലി വാണേ ല്ലാ ഞാ കയ്യൂല ങാ ഹ
നമ്മുടെ കാര്യങ്ങളെ ക്കെ നടക്കണ്ടേ വല്ല്യ വല്യ ചിന്തകളൊക്കെ ഇല്ലെങ്കിലും ന
വശ്യങ്ങൾ നടന്ന്ട്ട്യാ മതി
അത്യാശം നമുക്ക് പിള്ളേ എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞു ആഗ്രഹങ്ങളോ അങ്ങനെയൊക്കെ ഒരു സന്തോഷം വേറെപ്പോന്താ ഉള്ള ജീവിതത്തില് ഒന്നുല്ല പറയാൻ
ഇല്ല പറയാനുണ്ടോ ആഹ്
അത് കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം പോയെന്നിരുന്നു ഞാന് ഇവിടെ ഉമ്മച്ചി ബ ജ് രണ്ടനിയത്തിമാര് അവ കോളജൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞിരിക്കണ് അവ ജോലിക്ക് ക്കൊ ക്കെ നോക്കണ് ആ അങ്ങനെ അങ്ങനെ ആഹ് എനിക്ക് ജോലി ക്ക് പോണന്ന് വല്ല്യാഗ്രഹവൊക്കെയാർന് പക്ഷെ പക്ഷെ അങ്ങനെ ഓരോന്നൊക്കെ കഴിഞ്ഞ് പഠിച്ച് പഠിക്കാനൊക്കെ പഠിച്ചു ആഹ് അത് കഴിയേണ്ടല്ലാം കഴിഞ്ഞ് കോഴ്സുകളെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷെ പോവാനായിട്ട് പറ്റി റ്റില്ല
ആഹ്
അങ്ങനെ വിചാരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമു ക്കും ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് പ്പുകള് വരുമ്പ നമ്മുക്കും നമ്മളും പഠിച്ചത് മറന്നു പോവും മറന്നു പോവും മാത്രവല്ല പിന്നെ ജോലി എടുക്കുന്നവര് എടുക്കണ്ടേ മ്മളത്ര
ആഹ് അതന്നെ ആഹ് ഉം അതന്നെ ഉം അതന്നെ ആ തുടർച്ചൽന്നെ പറ്റുള്ളൂ പിന്നെ കൊറെ ഗ്യാപ്പ് വന്നാല് പറ്റൂല
കൊറെ പാടുപെടണം കിട്ടാൻ
ആഹ്
അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും
ഉം
പിന്നെ പ്പ ന്താ
വൈകുന്നേരത്തിന് എന്താ മഴ പിന്ന ഒന്ന് പെയ്തിട്ടില്ല ഇന്നലെ പെയ്തിരുന്നു
അതെല്ലേ ഇവിടെ മഴ ആണ് മഴയാണെന്ന് വെച്ചാല് ഇന്നിപ്പോ ഒരു മഴ ലക്ഷണം കഴിഞ്ഞ ഒരു നാല് മൂന്നാല് സായിട്ട്
ഇല്ലെ ആഹ് ആ ഇവിടെ അങ്ങനെ എനി മിഞ്ഞാന്നും അയിന്റെ തലേന്നോ ക്കങ്ങനെനി
ആഹ നല്ല ആണല്ലേ ഇന്നലെ തുടങ്ങില്ലേ ഇന്നലെ കൂടെ ഭയങ്കര വെയിലായിരുന്നു ഇന്ന് രാവിലെ ന്നാണപ്പ എനീക്കുമ്പോഴ മഴയും ഒരു തണുപ്പൊക്കെ ഉള്ള ഇന്നലെ വരന്ന് പറഞ്ഞാൽ മൂന്നാല് സം വെയിലന്ന് പറഞ്ഞാല് വെയിലും
നല്ല ചൂട് ആഹ ആഹ
ആ നല്ല ചൂട് പോലെ ചൂട്
നല്ല ചൂടുണ്ട് ആഹ നല്ല ചൂടുണ്ടായി
നിർ മഴ ഇടക്ക് പെയ്യാണെങ്കിൽ കുഴപ്പില്ല മഴ അങ്ങ് നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ മുറി ഒക്കെ ചൂടാവും രാത്രി ഒന്ന് ഉറങ്ങുമ്പോ ഒന്നും സുഗുല അങ്ങനെ പിന്നങ്ങനെ അതെ അതെ അതെ പിന്നെ മഴ പെയ്യുമ്പോ നമുക്ക് അലക്കാൻ പറ്റാത്ത അലക്കിയിടാൻ പറ്റും
ആഹ അതന്നെ ഉം വെള്ളമൊക്കെ കേയറും അവിടെ മഴ പെയ താല് ഇല്ലല്ല
അകത്ത് കയറൂല പുറത്തൊക്കെ കെട്ടും ആഹ പൊർ ത്തെല്ലാം മുറ്റ മുറ്റത്തെല്ലാം വെള്ളം കെട്ടുന്ന ഒരു സ്ഥലമാണ് എല്ലാ വീടുകളിലും കിട്ടും ആ കടലുണ്ട് തൊട്ടടുത്തല്ല നല് മൂന്നാല് കിലോമീറ്റർ ക്കെ മാറി് കടലുള്ള സ്ഥല അപ്പൊ അങ്ങനെ മണ്ണ് അങ്ങെ ല്ല ഇ പെട്ടെന്ന് പിടിക്കാത്ത മണ്ണ് ആ അപ്പ ഇങ്ങനെ വെള്ളം കെട്ട് മാത്രല്ല പിന്നെ ഞങ്ങളുടെ വീട് ന എന്ന് പറയുമോ റോഡ് റോഡിന്റെ തൊട്ട് സൈഡിൽ അപ്പോ റോട്ടീന്ന് കുറച്ച്ങ്ങനെ ഇറങ്ങിട്ടണം ആ റോട്ടിൽന്നുള്ള വെള്ളം കൂടി വീട്ടിലേക്ക് കയറും അങ്ങനെക്കെ വെള്ളം നക്ക കെട്ടിക്കിടന്ന് അങ്ങനെയൊക്കെ വെള്ളംകെട്ടൊക്കെ കാര്യങ്ങള് പിന്നെ എന്തൊരു കൊതുകാണ് ഭയങ്കര കൊതുകും
അങ്ങെ രാവിലെയും രാത്രിയും വേകത്വും
ആക്ക കൊതുക ഉ അങ്ങനെയക്കെ
ട്രിപ്പൊക്കെ പോവോ
ഓ വല്ലകാലത്തക്കെ പോ പോവും അങ്ങനെയൊക്കെ ഇവനെ ഉള്ളതോണ്ട് അങ്ങനെ അധികം ഇോന്നും പോവാനും പറ്റൂല ഇങ്ങനെ ഇടക്കക്ക
ഉം ആ ഫുടൊക്കെ കഴിക്കുമോ മോനു
അവന് കഴിക്കും കുഴപ്പൊന്നുമല്ല പിന്നെ ചെലവ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ് ചിലത് ഇങ്ങനെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ചിലതൊക്കെ നമ്മള് കൊടുക്കുമ്പോൾ കഴിക്കും ചെലതീപറഞ്ഞ പോലെ വേണ്ട വെച്ചിട്ട് അങ്ങനെ വെക്കും അങ്ങനെ പിന്നെ ന ഒരു പരിധി കൂടുതൽ നിർബന്ധിച്ച കഴിച്ചതും കൂടിയതും കൂടി ഇങ്ങോട്ടു ശർദ്ദിക്കും
ആ
നമ്മ നിർ ബന്ധിക്കൂല എങ്കിലും മ് നമ്മള് സാമാന്യം കൊടുക്കുന്നത് പോലെ അങ്ങനങ്ങനെ പറഞ്ഞ്. ആ അത് പിന്ന വീട്ടിൽ തന്നെ ഇരുന്നന്നെണ് ഭക്ഷണം കയി പൊറത്ത്ന്നങ്ങനെ നടക്കാറൊന്നുല്ല അങ്ങനെയൊക്കെ എന്തേലൊക് പറഞ്ഞത്. കഴിച്ചാ കഴിച്ച്. ഹങ്ങനെക്കെ കൊറവാണ് ആള് കഴിക്ക്ന്നത് കൊറവാണ് ന്ന ശരി ഞാൻ വിളിക്കാ പിന്നെ. ഓക്കെ ആഹാ ഹാ